ഹലോ ആഹ് കേൾക്കണ്ട്
ഉം ന്തൊക്കെണ്ട് വിശേഷം
സുഖായിരിക്കണ് എന്താണ് പണി
പണി ഇവിട ഇനി പ്രത്യേകിച്ച് പണിയൊന്നൂല്ല ചായ കുടിയൊക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടി കഴിഞ്ഞിപ്പോ എണീറ്റിട്ടുള്ളു
അതേല്ലേ എന്താ ചായക്ക് കടിയൊക്കെ
ചായക്ക് ഒന്നുല്ല
ആണ
ബിസ്ക്കറ്റ് എന്തെങ്കിലാണ് അത് കുട്ടികൾ വന്ന ബിസ്കറ്റിന്റേയും ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് അപ്പൊ അവ ര് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ചോറ് വാരിക്കൊടുക്ക ചെയ്യാ അത് കഴിഞ്ഞിട്ടാണ് ചായേമേല്ക്ക് ഇരിക്കുയുള്ളൂ എന്ന വച്ചാൽ അവര് പെട്ടെന്ന് ഉറങ്ങണ കാരണേ പിന്നെ ചിലപ്പോ കഴി ക്കാതെ അങ്ങനങ്ങട് കെടക്കും അപ്പൊ പിന്നെ വന്നപാടെ ചോറ് വാരി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചായയ്ക്ക് കടി എന്തെങ്കിലും വങ്ങ ചെലപ്പോ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിട്ടില്ല
ആഹ് ആഹ് ആഹ് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുവല്ലേ
ആഹ് അത് സ്ഥിരായിട്ട് ഉണ്ടാക്കൂലട്ടാ
ആഹ് വല്ലപ്പോഴും
വല്ലപ്പോഴൊക്കെയാണ് അത് ചിക്കനെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കി മാത്രം ഉണ്ടാക്കുള്ളൂ ആഹ് അവിടെ എന്തായിരുന്ന്
ഇവിടെയും ഇതേ പാ പറഞ്ഞാതിരി പ്രത്യേകിച്ചൊന്നൂല്ല
ആഹ് അതേ പിന്നെ നമ്മുക്ക് പിന്നെ എന്തേലും അഡ്ജസ്റ്റ് ചെയ്യാലോ ആഹ് അതെ അതെ ഇനിപ്പ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്ന ഒരു പരി പണിയന്നെ നം
ആഹ് പിള്ളേര് പിന്നെ രാവിലത്തെ എന്തേലൊക്കെ കഴിച്ചോളും അതിന് വലിയ പ്രശ്നോല്ല
അതെല്ലേ അപ്പൊ അധികം ഉണ്ടാക്കണാണോ ബാലൻസ് വരുന്നതാണോ
ഇല്ല ബാലൻസ് വന്നതാണ് ഉണ്ടാക്കലില്ല
അതേല്ലേ ആഹ് പിന്നെ കറക്റ്റിന് ഉണ്ടാക്കുള്ളൂട്ടാ എനിക്കും തീരെ വരൂല കറക്റ്റ് ആളവിലുണ്ടാക്കുള്ളൂ
ആഹ് ഇവിടെ എനിക്കും വരലുണ്ടായില്ല പിന്നെ ഇടക്കൊക്കെ വരും
ആഹ് പിന്നെ ആരെങ്കിലും കൂടുതൽ ഉണ്ടാകുമ്പോ പിന്നെ കണക്ക് ഒന്ന് വിട്ടു പോകുന്നാണ് ഓ നമുക്ക് തകയാതിരി ക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ച് കൊറച്ച് കൂടുതൽ ഉണ്ടാക്കുംഅപ്പൊ അങ്ങനെ ബാലൻസ് വരുന്നു അല്ലാതെ അതിനധികം ഒന്നും ബാലൻസ് വരൂല്ല അളവ് കറക്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ അത് ഇത് വലിചെറിയാന്നിക്കണ്ടിവരും ഇവർക്ക് ഇനി ഈവനിങ് വന്ന പാടെ ഇത് മറ്റേ ഇത് കഴിക്കുന്ന പരിപാടില്ല ചായക്കടി കഴിക്കുന്ന പരിപാടില്ല
ഇവിടെ ഇല്ല ഇവിടെ കൊറേ നേരം വന്ന് കഴിയുമ്പോ അങ്ങനെ ചായ വേനൊന്നു നിർബന്ധം ഇല്ല മോന് പ്ലസ് ടു
ആഹ് വല്ലിയ കുട്ടിയായില്ലേ ഇപ്പൊ പ്ലസ് ടുവിൽക്ക് ആയതാ
ഇല്ല പ്ലസ് ടു എഴുതിയക്കാറ ഇനി ഡിഗ്രിക്ക് പോണം
ആഹ് വലിയ മക്കള അല്ലേ
ആഹ് മോള് ഒമ്പതില് ചെറുതൊരെണ്ണം ഉണ്ട് അത് യു കെ ജി
ആഹാ അത് ശെരി നല്ല ഗ്യാപ്പുണ്ടല്ലോ ഇപ്പൊ ഇവരു തമ്മില്
ആഹ് പ്രവാസി ആരുന്നു
ആ അതില്ലേ അ ആഹ് അത് ശെരി
അതിന്റെ ഒരു ഗ്യാപ്പ് മൂ മൂ
ആ ആഹ് ഏഹ് ഇപ്പൊ ഇപ്പോളും പ്രവാസി തന്നെയാണോ
അല്ല അല്ല ഇപ്പൊ നാട്ടിലുണ്ട്
എന്ത വർക്ക്
ഡ്രൈവറാണ്
ആ ടൂറിസ്റ്റാണോ അതോ
അല്ല ഈ കമ്പനിയില കമ്പനിയിലെ വണ്ടി ഓടിക്കുന്നു
ആഹ് അപ്പൊ എപ്പോളാ വരാ
ആഹ് ഇന്ന ടൈമൊന്നുന്നുമില്ല ചെലപ്പം എട്ട്മണി അമ് വരും ചിലപ്പോ പത്തുമണിയാവും പതിനൊന്ന് മണി അങ്ങനെയൊക്കെ
ഉം രാത്രി ഫുഡ് ഉണ്ടാക്കാനുണ്ടാ പാണിന്ടാ
ഇല്ലില്ല രാത്രി പണിയൊന്നുല്ല ഉച്ചക്കത്ത തന്നെ രാത്രിത്തേക്കും ഉച്ചക്ക് ഉണ്ടാക്കണ ഫുഡ് തന്നെ രാത്രിത്തേക്കും അത് അത് മതി ഇവിടെ അങ്ങനെ നിർബന്തോന്നില്ല അവിടെയാ
ഇവിടെ അങ്ങനെ തന്നെയാണ് ആദ്യൊക്കെ രാത്രി ചപ്പാത്തിക്കെ ആക്കിരുന്നു പിന്നെ ചപ്പാത്തി കഴിച്ചുണ്ട് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നും മൂപ്പർക്ക് ഇത്രേ വർഷങ്ങളായിട്ട് കാണാനില്ല അപ്പൊ ഞാനായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്ത്
ആ ഹസ്ബന്റ് എന്ത് ചെയ്യണ് ആഹ് ആഹ് ആഹ് ടൂറിസ്റ്റ് ആണ
ആ ടൂർ പാക്കേജുകൾ എടുത്തൊടുക്കും പിന്നെ ടിക്കറ്റിങ്
ആഹ് അങ്ങൻത്തെ പാക്കേജ് ആഹ്
ആഹ് അങ്ങനെ ഒരോ കമ്പനില് വർക്ക് ചെയ്യാണ് പിന്നെ ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് അങ്ങൻത്തെ അല്ലാതുണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് ടിക്കറ്റ് പിന്നെ വിദേശത്തേക്കുള്ള ടിക്കറ്റുകളും ഒക്കെ
ആഹ് ആഹ് അതിന്റെക്കെ ട്രാവല് ഉം
ആഹ് ഇല്ല അവര് അഞ്ചര ആവും മോള് ഏഴാം ഈഹ് ഏഴാം ക്ലാസ്സിലാണ് മോന് രണ്ടാം ക്ലാസ്സില് പിന്നെ ചെറിയ ആളുണ്ട് ആൾക്ക് ഒരു വയസ്സ് ആള് ഒറങ്ങാണ്
ആഹ് അത് ന്താ ട്യൂഷൻ പോണ്ടാ ട്യൂഷൻ
ഇല്ല അവര്ക്ക് ലേറ്റ് ആയിട്ടാണ് അവരു മൂന്നാമത്തെ ട്രിപ്പാണ് അപ്പ അത്രയും ലേറ്റ് ആവും എന്ന് വെച്ചാല് പോ പോകുന്നത് ആഹ്‌ പ മണിക്ക് സ്കൂളിലേക്ക് വീടോളു അത്രേം ലേറ്റാ അവര് പോണത് ലേറ്റ് ആയിട്ട് പോണോരിക്ക് ലേറ്റ് ആയിട്ട് എത്താൻ പറ്റ റ്റുളു അഞ്ചര ആവും സംഭവം ഇവടെ അടുത്തന്നെ അധികം ഇല്ലല്ല ഗവൺമെൻറ്റാ
ഗവൺമെൻറ്റ്
ആഹ് അപ്പൊ അങ്ങനെ പിന്നെ ഇന്ന് പോരാത്തേന് എന്തോ ഒരു പ്രോ ഗ്രാം എൽ എസ് എസ്, യു എസ് എസ്സിന്റെ എന്തോ ഉദ്ഘാടനാ പരിപാടികള് നട ക്കണിണ്ടന്ന് അപ്പൊ എന്താ ലേറ്റാവുംന്ന് മെസ്സേജ് വന്നിട്ടെണ്ട്
ആഹ് അഹ് ആഹ്
വിചാരിക്കുവേരുന്ന് അവരത്ര നേ രം ഭക്ഷണം കഴിക്കാതിരിക്കോന്നാവോ ക്കെ ആകെ ഉച്ചക്ക് കഴിക്കണതല്ലേ ഇവിടെ വന്ന് എന്നു അല്ല ഇന്ന് മാ ത്രാണ് ഇപ്പൊ അഞ്ചരക്കാണ് എത്തല് ഇനി ഒന്നൂടെ ലേറ്റ് ആകൂന്ന് പറയുമ്പോ നമുക്ക് ഒരു ആറ് മണിയൊക്കാ പ്രതീക്ഷിച്ചാ മതി. അപ്പ അത്രേ നേരം വിശന്നിരിക്കവുന്ന് ഇരിക്കുവല്ലോ എന്നൊക്കെ ഞാനിപ്പോ പറയേരുന്ന്
ആഹ് ആഹ് അഹ്
അവരെന്തേലും കൊടുക്കേയിരിക്കും വെ വെള്ളം എന്തെങ്കിലും ഒക്കെ കിട്ടേയിരിക്കും അവിടുന്ന്. അല്ലാത ഇത്രയും അവരിക്കും അറിയണല്ലേ ചെറിയ മക്കളല്ലേ
ആഹ്
അവരിക്കും അറിയാല്ലാ
ആഹ് അതന്നെ
പിന്നെന്താണ് എൻ ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടോ ഉണ്ടാക്കി.
ആഹ്
എടക്ക് സ്പെഷ്യൽ ഒക്കെ വെക്കുവല്ലേ
ആഹ് ആഴ്ച്ചേല് ഒരു ദിവസൊക്കെ
സ്പെഷ്യൽ ഇണ്ടാക്കും
അപ്പ എടക്ക് ആഴ്ച്ചേൽ ഒരു ദിവസെങ്കിലും
ആഹ് ഫ്രൈഡ് റൈസ്ണ്ടാക്കാൻ നമ്മള് ഏത് ഏതര്യാ ഉപയോഗിക്ക്ണേ? ഏതര്യാ ഇട്ക്ക്ണേ ഫ്രൈഡ് റൈസിന് ബസ്മതിയാണാ ബസ്മതി ആഹ് ആ അതാണല്ലേ ആഹ് മക്കളത് കഴിച്ചോളു
ആഹ് അവരെ ഫേവറേയ്റ്റാണ്.
അതെ ലാ ഇബടെൻ്റെ മക്കൾക്കിഷ്ടല്ല.
അതെ ഫ്രൈഡ് റൈസ് ഇഷ്
ഫ്രൈഡ് റൈസ് ഇഷ്ടല്ല ഇവിടെ ക്ക് മന്തി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ ഉള്ളതൊക്കെ മന്തി
ഇഷ്ടല്ലാ
മന്തി ബിരിയാണി നയിച്ചോരൊക്കെ കഴിച്ചോളൂ ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല റെഡ് റൈസ് മറ്റേ പീസ ഒക്കെ ഒക്കെ ഇണ്ടാക്കണരല്ലേ പച്ചക്കറി ആയതൊണ്ട് പച്ചക്കറി കഴിക്കച്ച മടിയാണ് പച്ചക്കറി ആയിരുന്നു ആഹ് ആഹ് ആഹ പച്ചക്കറി കഴിക്കാൻ ഇച്ചിരി മടിയാണ് അവിടുത്തെ പിള്ളേർക്ക്
അതെല്ലെ അവര് പ്രൈവറ്റ് സ്കൂളിലാണോ പഠിക്കണെ
പ്രൈവറ്റിലറരുന്നു ഞാന അപ്പൊ ഇപ്പൊ ഗവൺമെന്റിലേക്കെ മാറ്റി ഹൈസ്കൂൾ ആയപ്പോ അങ്ങട്ട് മാറ്റി ഏഴു ഏഴാം ക്ലാസ് വരെ അവവിടെ പഠിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷം മാറ്റിയതാണ് എട്ടില് മാറ്റിയതാ എട്ടാം ക്ലാസ് ഫുഡ്ുണ്ട് ഫുഡ് അവിടെ വാങ്ങിച്ചച്ച് കഴിക്കൂല ഫുഡ് അവിടെ ഇണ്ട് അവിടെ കഴ ഇവിടെ ചോറ് കൊണ്ടോവും
കഴിക്കൂലല്ലേ ആഹ എന്നച്ചാല് എന്റെ മോൻ അങ്ങനെയായിരുന്നു തീരെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂലായിരുന്നു
ആഹ
ആ പിന്നെ ഇവര് ഗവൺമെന്റ് സ്കൂളി പിന്നെ സ്കൂളിപ്പോക്കെ സ്റ്റാർട്ട് ചെയ്തോട കൂടിട്ട് അവർ ഫുഡ് നിർബന്ധിച്ച് കഴിപ്പിക്കും എല്ലാവരെയും കഴി ന്നാണ് അപ്പൊ അവര് ഇങ്ങനെ കഴിപ്പിച്ച് കഴിപ്പിച്ച് ഇപ്പ നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും
അതെല്ലേ
ഉണ്ടാക്കാത്ത വിഭവങ്ങൾ വരെ അവര് കഴിക്കും അങ്ങനെ ആയിരിക്കും
ആഹ ആഹ ഉഹ ആ അങ്ങനെയൊക്കെയ നമുക്ക് പ്രശ്നല്ല
ആഹ പക്ഷെ ഏ ആ അപ്പ മറ്റേ എന്ത് കറിയാണ് വെജിറ്റബിൾസ് ഉപ്പ ഉപ്പേരി ഉണ്ടാക്കിയാലും കഴിക്കൂല
ഉം ഒന്നും കഴിക്കൂല
അപ്പൊ ആകെ ഇറച്ചി മീനും മാത്രം
മീൻ ഇറച്ചി മുട്ട
ആഹ മുട്ടകഴിക്കല്ലേ അവിടെ ബുദ്ധിമുട്ടാല്ലേ നമ്മ അല്ലാതെ ഇപ്പോ മീൻ കിട്ടാത്ത സാഹചര്യംക്കെ വരുമ്പോ വൈകിട്ട് ട്രോളിങ് നിരോധനായിട്ട്ഇപ്പ മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പ പിന്നെ നമ്മ എന്താ ചെയ്യ അപ്പൊ തേങ്ങരച്ച കറികളൊക്ക കൂട്ടുണ്ടാവുംല്ലേ
മീൻ കറികളൊക്കെ കൂട്ടും ആഹ്
ആതേ അല്ല പച്ചക്കറി തേങ്ങ അരച്ചതൊക്കെ കൂട്ടുണ്ടാവും എന്നെച്ചാല് മോര് കറി അതിലൊന്നും വല്ലാതെ പച്ചക്കറി ഇടണില്ലല്ലോ
ആഹ മോരികറിയൊന്നും ഇഷ്ടല്ല അങ്ങനെ ഒന്നും
അതെ
ഇറച്ചി മീന് ഇക്ക ഇവര്ക്ക് മുട്ട അച്ചാറ് പപ്പടം ചിക്കന് ബീഫ് അങ്ങനെയുള്ള ആഹ
ആഹ അപ്പൊ ഈ മീന ഇപ്പൊ ട്രോളിങ്‌ നിരോധനൊക്കെ വരുമ്പോ എന്താ സാധാരണ ഉണ്ടാക്ക കല്
ഇതൊക്കെയണേല് മുട്ടക്കെ പൊരിച്ച് ചോറ് കൊടുത്ത വിടും ചമ്മന്തി
ആ അതെ ആ ചമ്മന്തി പ്രശ്നല്ലല്ലോ അല്ലെ നിങ്ങളങ്ങന അതല്ലാത്തെറെസിപ്പികളൊന്ന് കേൾക്കാൻ വേണ്ടിയായിരുന്നു
സോയാ സോ
ആഹ് സോയാ സോയാ ഇവടേം മക്കൾക്ക് ഭയങ്കര ഇഷ് ച ചംഗ്‌സ് പിന്നെ അയ്ന്റെ എടേല് സ്കൂളിൽക്കത് കൊട് ത്തു വിടാൻ പാടില്ലാന്നൊക്കെ കേട്ടീര്ന്ന്ട്ടാ.
അതെ ല്ലേ
കൊണ്ടാന്നറിയില്ല ഏഹ് പിന്നെവരിക്ക് സ്കൂളീന്ന് കറി കിട്ടിയാല് ഇവിട്ന്ന് എന്തെങ്കിലും ഒന്ന് ഉപ്പേരി എന്തേലും കൊണ്ടോവല്ണ്ട് ഇപ്പ ഈ വർഷ അതും കൊണ്ടോണ കാണ് ണില്ല്യ.
അതല്ലേ അവിട്ന്ന് കഴിച്ചോളും അല്ലേ മക്കള് അവിടെ കഴിച്ച്
ആഹ് അവിടന്നെയ് ആഹ് അതെ അവിടന്ന് കഴിച്ചോളും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല നമു അവിടന്ന് ചെലേപ്പ ചെറിയാള് ആദ്യം അവിടെന്ന് കിട്ടിയാലും ഇവിടുന്ന് കൊണ്ടോവേര്ന്ന്. പിന്നന്നിട്ട് ഇപ്പ ഈ വർഷം അതും പറഞ്ഞ് ഇല്ല എന്നോട്
ആ
എന്നാല് ഓക്കെ ശെരിട്ടാ ഏഹ് മഴല്ല്യ അവിടെണ്ടാ?
ഇല്ല ഇല്ല.
ആഹ് ശരി.